എന്തൊക്കെ വിശേഷങ്ങള് അറിയോ ഓർമ്മണ്ടോ
ആഹ് ഓർമ്മയുണ്ട് നല്ല വിശേഷങ്ങള് നിങ്ങളെ വിശേഷങ്ങള് എന്തക്കെ
നല്ലല്ല കൊറെ കൊറെ കാര്യങ്ങള് പറയാൻണ്ടടോ ഒഴിഞ്ഞിരുന്നപ്പങ്ങനെ ഭയങ്കര ടെൻഷനും ഇങ്ങനെ വിളിച്ചതാ എന്തൊക്കെ അവിടത്തെ വിശേഷങ്ങളൊക്കെ മക്കളെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോണ്
മക്കളെ കാര്യങ്ങളൊന്നും കൊഴപ്പൊന്നുല്ല സ്കൂളൊക്കെ തൊറന്നില്ലേ അയ്ൻ്റെ തെരക്കിലൊക്കെ സ്കൂള് മദ്രസൊക്കെ ഓപ്പണായില്ലേ അയിന്റെ തെരക്കിലൊക്കെ ആണ്
പിന്നെ ഇപ്പൊ മഴക്കായി ചൂടൊ ക്കെ മാറി റാഹത്തായി ഇല്ലേ
ആഹ് ശരിയാണ്
ഉം നല്ല ചൂട് വരയൊക്കായിട്ട് കൊറെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് പ്രയാസപ്പെട്ടല്ലോ പിന്നെ ഞാനന്താച്ചിട്ടാ ആഹ്
ഇപ്പളും ഒരുപാട് പേർക്ക് വെള്ളം കേറിട്ടും അങ്ങനെയൊക്കെ പ്രശ്നം ണ്ടായില്ലേ വെയിലും മഴയും രണ്ടും പ്രശ്നം തന്നെയാണ്
ആഹ് പിന്നെ മഴക്കത്ത് വെള്ളപ്പൊക്ക കാര്യങ്ങളൊന്നുല്ലല്ലോ
ഇല്ല ഇവടെ കൊയപ്പൊന്നുല്ല ഇങ്ങള അവട ഏരിയല് എക്ക എങ്ങനെയെ
അടുത്തത് ഇതേ പ്രശ്നങ്ങളൊക്കെ ഒണ്ടാക്കി ഇപ്പായിട്ടില്ല ഇപ്പ ആടെ തന്നാ വീട് വെച്ചോണ്ടേ അങ്ങനൊക്കെള്ള പ്രശ്നങ്ങളായിരുന്നു പിന്നെ എന്താണ് എന്താ ഞാനടെ എന്താ വിളിച്ചെച്ചിട്ടാ ന്റെ കുട്ടി ഫോണിന് ഭയങ്കര അഡിക്ഷനും കാര്യങ്ങളൊക്കെ ഇങ്ങളെ കുട്ടിക്ക് അങ്ങനൊരു പ്രശ്നം ഇണ്ടായിന്ന് അന്ന് പറഞ്ഞല്ലോ ഇന്നോട്
ആഹ് ഒണ്ടായിരുന്നു ഇന്റെ മോൾക്കായിരുന്ന പ്രശ്നം ഉണ്ടായിരുന്നത് അവളെ ഏത് എ എല്ലാ സമയം ഫുൾ ടൈം അവള് ഫോണിൽ അഡിക്റ്റ ആയിക്കാട്ട് ഫോണിൽ പിന്നെ വീഡിയോസ് കണ്ടിട്ടും അല്ല അങ്ങനെയൊക്കെ ആയിട്ട് വെറുതെ അങ്ങനെ ഫോണിലിരുന്ന് സമയം കളയായിരുന്നു പഠനത്തിന് താല്പര്യംണ്ടായിരുന്നില്ല അങ്ങനൊക്കെ ഒരുപാട് പ്രശ്നങ്ങോണ്ട് ഞങ്ങള് ബുദ്ധിമുട്ടീന്നു ഒരുപാട് പിന്നെ ആൾക്കാര് പറഞ്ഞു ഇങ്ങനെ അ് അവടെ കൊണ്ടോയ മാറും ഇവിടെ കൊണ്ടോയ മാറും പിന്നെ കുട്ടികള് വേറെ വല്ല കളിക്കാനും ഒപ്പം വിടാ റ്റാണ് അങ്ങനെയൊക്കെ പലരും പലതും പറഞ്ഞിരുന്നു പിന്നെ ഞാൻ ലാസ്റ്റ് എന്നിട്ട് അവിടൊരു സെന്റ്റ്ണ്ട് അ് എന്താ അവിടെ പോയിട്ടന്ന് നോക്കിച്ചതാണ് ഡോക്ടറെ കാണിച്ചതാണ് അപ്പോ ഹ് ഇപ്പൊ കൊഴപ്പൊന്നുല്ല ഇപ്പൊ പിന്നെ പഠനവും ഫോണും ഉപയോ ക്ക്ണ് ണ്ട് അത് സമയത്തിന്റെതില് ഫോൺ ഉപയോഗിക്ക്ണൊള്ളു ആ അപ്പൊ പഠനത്തിന് ഇല്ല പെ ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല അത് ഡോക്ടർമാർ പറയും നമ്മോട് പെട്ടെന്ന് കുട്ടികളെ കൊണ്ട് ഇത് ചെയ ഒഴിവാക്കിക്കാൻ പറ്റൂല്ല എന്നുള്ളത്
ഏഹ് അവര് സാവധാന കാര്യങ്ങൾ പറഞ്ഞ് മൻസ്സിലാക്കി കൗൺസിംങ്ങിലൂടെള്ളു ഓലെ ഈ രീതി മാറ്റിയെടുക്കാ പറ്റ്ന്നാണ് ഡോക്ടേഴ്സ് പറയ്ന്നത്
ആഹ് ഇക്ക് ഇന്റ മോന്ക്ക് മുത്തോന് ഒര് ഒന്ന്ങ്കില് ഫോണ് ഫോണ അങ്ങട്ട് വിട്ട ടി വി അത് വിട്ട ടാബ് ഇത് കുട്ടി ഇങ്ങനെ ഒന്ന് കഴിഞ്ഞ ഒന്ന് മാറി മാറി യൂസയ്യാ കുട്ടിക്ക് മറ്റുള്ളവര് വെരുമ്പളൊന്ന് സംസാരിക്കണെന്നോ ഒന്നു എന്താണ് ആകെ വെ വെഷ്മിചിരിക്ക കാരണം ഇഞ്ഞിപോ എന്ത്‌ വല്യ കുട്ട്യാളായി ഓലെ പഠനത്തിനൊക്കെ ബാധി ക്കണത് നല്ലം പഠിക്ക മാർക്കൊക്കെ ണ്ടായിരുന്നു പക്ഷെ ഇപ്പ പഠിക്കണംന്ന്ള്ള ഒര് വി ഓര് വ ത്താനം കുട്ടിന്റെ കയ്യിലില്ല കുട്ടിക്ക് ഇത് ഫോണ് വേണൊന്ന് ഫോണ് കിട്ടില്ലാന്ന് ണ്ടങ്കിൽ ആഹ് താഴെള്ള കുട്ട്യാളെ കൂടി ഏൽക്കന്നെ ഭയങ്കര വികൃതി അത്ണ്ട് കഴ്‌ഞ്ഞാല് ഫോണ് ങ്ങട്ട് മേടിച്ച് വെച്ച അപ്പ കാണാ എന്തെങ്കിലും കഴിക്കാൻ കഴിക്ക അത് കഴിഞ്ഞാ ടീ വി കയിക്കുമ്പോത്തന്നേ ടീവിന്റെ മുന്നിലാ അത് ഫോൺ എട്ത്താ ഗെയിം ടാബ് എ ട്ത്ത ഗെയിം ഈ ഓരോന്ന് ഇത് കണ്ടിരിക്ക കളിക്ക അങ്ങൻത്ത ഒര് ഇതീലാണ് ഭയങ്കര ഇത്ഞ്ഞ് പ്പ അഥിമ്മന്ന് മാറണങ്കില് ഇങ്ങന അതിന പറ്റി കേട്ടതൊണ്ടേ കൊറേ ആയ് ഇനിക്കന്നെ മനസ്സില്ങ്ങനെയണ് ആരെങ്കിലൊക്കെ ഇന്നേ പോലെങ്ങനെ ബുദ്ധിമുട്ട്ണൊര്ണ്ടോ ന്നാവോ വിജാരിച്ച് ഇങ്ങനെരിക്കുമ്പോളാണ് ഇക്ക് ഇങ്ങളെ ഓർമ്മ ആയത് അപ്പൊ ആഹ് പെട്ടെന്ന് ഒന്ന് വിളിച്ചോക്കട്ടെ അവന്റെ ഫോൺ നമ്പറൊക്കെ നോക്കി ഇടുത്ത് വിളിക്ക് ഞാന്
ഉം ഈ സെയിം സിറ്റുവേഷനില് ഞാനും കടന്നു പോയതാണ് ഇന്റെ മോള് ഇതേപോലെ തന്നൊയിരുന്നു അവള് പിന്നെ ഒരു ഒരാള് വന്നാല് അവളാരും കാണൂല ഇങ്ങനൊരു കു ട്ടി ഇണ്ട്ന്ന് ള്ളതന്നെ അറിയില്ല കാരണം ഇവള് ഫോണിലാണ് പൊറം ലോകം ആയിട്ട് ബന്ധല്ല വര്ന്നോൽ അറിണില്ല പോ ഓലെ അർണില്ല കുട്ടിക്ക് ലോകായ്ട്ടൊര് ബദ്ധവുല്ല ഫുൾ ടൈം ഫോണില് ഫോണില ഓളാ ആ ഫോണിന്റെ ലോകത്താണ് ജീവിച്ചിരുന്നത് പഠിക്കാ പുസ്തക തൊർക്കൂല്ല അങ്ങനെണ് ചെയ്തിന്നത് ടീച്ചേഴ്സിൻ്റെ പരാതി എങ്ങനെപ്പ നല്ല ഈ കൂട്ടം പറഞ്ഞമാതിരി നല്ല പഠിച്ചീനകു കുട്ടിയാണ് പക്ഷേ ഈ ഒരു പ്രശ്നം കൊണ്ട് പഠിപ്പിലൊക്കെ ബേക്ക്ക്കായി പഠനത്തില് ശ്രദ്ധല്ല.
ആരും അറിയുന്നില്ല ഇങ്ങനെ ഒരു കുട്ടി ഇവിടെ വീട്ടിലുണ്ട് അതാണ് ക അത് കറക്റ്റ് ആണ് പറഞ്ഞത് കാരണം കുട്ടിക്ക് എന്തെങ്കിലും. കുറുകുറൊ ബേക്കറിയോ കണ്ണ കണ്ട എന്തെങ്കിലും കൊടുന്ന് വെച്ചക്കണെങ്കിൽഅത് എടുത്ത് കഴി അത മെയിൻ ആയിട്ടുള്ള കാര്യം എന്നിട്ട് ഇത് ഇങ്ങനെ ഒരു കൈകൊണ്ട് ഗൈമോ അത് മതിഅയ്ൻ ഒരു കയ്യ് മതി അങ്ങന്നെ ഗെയിമ് കളിച്ചിരിക്ക അതല്ലെങ്കിൽ ടാബ് ടി വി ആയിട്ട് ഭയകര പ്രയാസം അപ്പം എനിക്ക് അത് നല്ലൊരു ഇത് ചെയ്താ ഇങ്ങൾക്ക് മാറി അത് സമാധാന ആയല്ലോ അപ്പൊ എന്ത കൊറെ കളിക്കാൻ പോവാനൊക്കെ പറയും അങ്ങോട്ടാണ്ട് പോവും ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കുട്ടിക്ക് ഇത് ഇല്ലാതെ വെയ്യ ഇപ്പൊ കുട്ടി ഓടി കയറ വേഗ അകത്ത്ക്ക് ഇത് കിട്ടൻവെണ്ടിട്ട് അപ്പം കൊറേ കൊടുക്കാതെ നിന്നു അപ്പ ഓരോ കാര്യ മനുഷ്യനെ പേടിപ്പിക്കാണ് അ ചെയ്യും ഇങ്ങനെ ചെയ്യോ അതാക്കുതാക്കുന്നൊക്കെ പറഞ്ഞിട്ട് നെടിപ്പിക്ക പേടിപ്പിക്ക ആക്രമിക്കാൻ വരൊട്ടോ മേത്ത്ക്ക് ഇട്ക്കാവെര കു ട്ടി ഒന്നിനാണ്ടി പോന്ന കുട്ട്യേള് നമ്മളെ മെത്ത്ക്ക് ഭയങ്കരതല്ല ന തടുത്താ നിക്കുന്ന ഇതല്ല ല്ലൊ വാഷി ഇ സാധനങ്ങൾ എടുത്ത് എറിയ അങ്ങനെയൊക്കെ ചെയ്യാ ഇനിയിപ്പ എന്താ ചെയ്യാന്ന് നമ്മള് ഉണ്ടാക്കി വെച്ച സാധനങ്ങൾക്കൊക്കെ ഇട്ത്ത്ക്കാണ്ട് അത് വ കൊട്ക്കണ്ട ഞാൻ തരൂല എന്ന പറഞ്ഞ എടുത്തറിയ ആർക്കും വേണ്ട ഇ ൻക്ക് ഫോണ് തന്നാലേ ഞാൻ തരൊള്ളൂ ഞാൻപ്പ എറിയുട്ടൊ ഞാ ഇതാ കുട്ടോ പൊട്ടിക്കുട്ടോ എന്നൊക്കെ പറഞ്ഞാട്ട് ഓരോ സാധനം എടുത്ത്കാണ്ട് വീട്ടിലെ സാധനങ്ങൾ നശിപ്പിക്കുക അങ്ങനത്തെ ഒരു ഒരു ഇതായിരിക്ക കുട്ടിക്ക്
ആഹ് ഇന്റെ മോള് ഇതാ ഭക്ഷണം ഭക്ഷണത്തിനൂടെയാണ് എന്ത് ദേശ്യം കാണിച്ചി നിയത് ഭക്ഷണം കഴിക്കൂല നമ്മൾ ഫോണ് വേടി ണ്ടെങ്കില് ഓള ഭക്ഷണത്തിനോട് ഭക്ഷണ ഒരു തുള്ളി ഓള് കഴിക്കൂല വെള്ളം കുടിക്കൂല ഭക്ഷണം കഴിക്കൂല ഏ ആ ഫോൺ നമ്മൾ വേടിച്ച് വെച്ചല്ലോ ആ ഒരു ദേഷ്യത്തിൽ ത്തിൽ കുട്ടികൾക്ക് അങ്ങന ആകുമ്പോ എന്താ അറിയോ ഭയങ്കര ദേഷ്യയേക്കാരം ഓൽ ഓലതന്നെ കണ്ട്രോളയ്യാൻ കഴിയാത്തോ രവസ്ഥേകാരം
ഓൽക്ക്ത് ഈ വെഷപ്പ്ണ്ട് അതാണ് വെഷപ്പ് ണ്ട് ഓൽക്ക് അതോൽ കഴിക്ക കാൻ ഓല്ക്ക് സമയല്ല്യ അയിന് സമയം കണ്ടെത്താൻ ഓല്ക് വയ്യ മറ്റുള്ളവരെ ഫേസ് ചെയ്യാനോ മറ്റുള്ളവരെ സംസാരി ഞാൻ പറയാ അങ്ങന സ്വന്തം ന്നെ ഇയ്യ് കാണ് ണ്ടോ ഈ വീട്ടിലുള്ളവരെ ഇയ്യ് ഒന്ന് കാണ് ണ്ടോ ഈ വീട്ടിൽ എന്തൊക്കെണ്ട് എന്തൊക്കെ നട് ക്കണേ അറിയുന്നുണ്ടോ ഒക്കെ ഞാൻ ചേയിക്ക്ണ്ട് ക്ഷേ തൊന്നും മനസ്സിലാകാത്തൊരവസ്ഥയാണ് കുട്ടിക്കതൊന്നും നമ്മള് പറയണതൊന്നും ഏൽക്ണില്ല
ഞാനേതായാലേ അവിട്ത്തെ ആ സെന്റർത്തെ നമ്പർ തരാ ഇയ്യെ പറ്റണ സമയത്ത് വിളിച്ച് നോക്കിട്ട് പറ്റുന്ന സമയത്ത്ന്നല്ല ഞാൻ ആ ഒരു സ ടൈമിണ്ട്ട്ടോ വിളിക്കാള്ള ടൈം ണ്ട് ആ സമയത്ത് വിളിച്ച് കാര്യങ്ങളൊക്കൊന്ന് പറഞ്ഞ് കുട്ടിൻ്റെ അവസ്ഥയൊക്കെ ഒന്ന് പറഞ്ഞ് നോക്ക് എന്തായാലും മാറും ഇന്ക്കനുഭവല്ലതല്ലേ ഞാൻ പറഞ്ഞിലെ ൻ്റെ കുട്ടിക്കൊരു മാറ്റം വന്നത് അവിടെ കൊണ്ടോയ്റ്റാണ് ഓലെ ട്രീറ്റ്മെൻറ്റിലൂടെയാണ് മാറ്റിയെട്ത്തത് ഒരിക്കലും അമ്മള്
അത് കൊറേ പോകേണ്ടി വരോ നമ്മൾ കൊറേ പ്രാവശ്യം ഇങ്ങനെ പോകേണ്ടി വരോ ല്ല കുറെ പ്രാവശ്യം ഇങ്ങനെ കൺസിലിങ്ങിനൊക്കെ പോകണ്ടി വരോ
ഇല്ല അയിന്റെ ആവശ്യം വരുന്നില്ല ഒരു രണ്ട് മൂന്ന് തവണൊക്കെ പോയാ മതി അപ്പൊതിനന്നെ കുട്ട്യാളെ ഓൽ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്ട് ഓൽ ശരിയാ ശരിയാ
ഓൽ ആഹ് ഓൽ ഒറ്റക്ക് ഇരുന്ന് സംസാരിക്കരിക്കോ കു ന്നോട അത് ഞമ്മളെ കൂടെ തന്നെ ഇര്ന്നിട്ട് സംസാരിക്ക
ആദ്യം ഞമ്മളോട് സംസാരിക്കും എന്താണ് പ്രശ്നം ന്ന്ള്ളത് ഞമ്മളോട് ചോയ്ച്ചറിഞ്ഞീന് ശേഷം ഓല് കുട്ടിനെ ഓട് ഒറ്റക്ക് സംസാരിക്കും പിന്നെ
പിന്നെ ഒരീസം കൊണ്ടരാ അത് നമ്മള് ആദ്യയ് അത് കുറ ച്ച് വല്യ കുട്ടി ആയിക്കണ് ന്റെ മോനെ അപ്പോ മ്മക്ക് ആദ്യം ഞാൻ ഒറ്റക്ക് പോയിട്ട് ഡോക്ടറോട് കാര്യങ്ങൾ ഡീറ്റയിൽ ആയിട്ട് പറയുന്നതായിരിക്കുലെ ബെറ്റർ
അത് അതായിക്കാരം ബെറ്ററ് കുറച്ച് ഫസ്റ്റ് ങ്ങൾ കുട്ടീനെ കൊണ്ടോവണ്ട
ലേ നമ്മള് ഈ ഒറ്റ ഒറ്റടിക്ക് പോയിട്ട് ഓലെ പറ്റിയങ്ങ് പറയുമ്പോ ഓൽക്കതൊരു ദേഷ്യല്ലേര്ക്കും
അത് ശരിയാണ് ഫസ്റ്റ് ആഹ് ഫസ്റ്റ് ഇങ്ങൾ ഓലെ കൊണ്ടോവണ്ട ഫസ്റ്റ് ഇങ്ങൾ ഒ റ്റക്ക് പോയിട്ട് കാര്യം പറയാ എന്നിട്ട് ഓല്‌ പറയും അവര് പറയും പിന്നെ കുട്ടിനേറ്റ് വരാൻ പറയും എന്നിട്ട് ആദ്യം എന്താ കുട്ടിനോട് പിന്നെ ഓല് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയും എന്താണ് പ്രശ്നം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ അഡിക്റ്റ് ആയിരി ക്കാൻ കാരണം എന്തെലും റീസണ് ണ്ടാവും കുട്ട്യാക്കെയ് ഏഹ് അപ്പോ അതൊക്കെ ആഹ്
ഇപ്പോ അയ്ന് എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ് ഞമ്മളതായിട്ടല്ല പക്ഷെ ഞമ്മക്കത് ഭയങ്കര ആദിയാണ് അതാണ് ഇപ്പോ അയിന് കു ചെക്കൻമാരൊന്നും കളിക്കാൻ വര്ന്നില്ല അതൊക്കെയാണ് പറയാ ക്കാനാണ്ട് പോയാല് ഇപ്പോ ആരും ഇല്ലല്ലോ പിന്നെ ഞാൻ ഒറ്റക്ക് പോയിട്ട് ഞാൻ ഒറ്റ റ്റക്കെന്ത് കളി കളിക്കാന എല്ലാരും എല്ലാരിം വീട്ടിലെ എല്ലാരീം ഉമ്മാരെ ഫോണിൽ തന്നെയാണ് കളിക്കണത് പിന്നെല്ലാവർക്കും ഒറ്റക്ക് ഒറ്റക്ക് ഫോണും ടേബും ഉള്ളോരുണ്ട്
അത് ശരിയാണ് ഇവിടെയും അതൊക്കെ തന്നെയാണ് പ്രശ്നം പറയണത് ഏഹ് ഓൽക്ക് ഇപ്പ ഈ ഒരു ലോകം മാത്രള്ളൂ ഓലെ സമയത്തുണ്ടാവുക അതിന് അഡിഷൻ ആവും ഈ ഇരിക്കുമ്പോ
പക്ഷെ ഇപ്പോ നമ്മൾ ഓരോ വാർത്തകള് കാണല്ലെ അപ്പോ ന്ക്ക് പേടിയാവാണെയ് വല്യ കുട്ടികളാവും തോറും ഓല് വലുതാവ്ണത് ഓലന്നെ അറിയണില്ല ഓൽക്ക് വേറെ ഒരു ഇതുല്ല ഓല് ഒരെ പ്രായായ കു ചെക്കന്മാര് എന്തെല്ലാം പുറത്ത് പോയിട്ട് ല്ലെ നടന്ന് ഓൽക്കതായിട്ടുള്ള ടൂർ പോവലും കാഴ്ചകളും കാര്യങ്ങളും എന്തെല്ലാംണ്ടാവും അതൊന്നും ഓന്ക്ക് വാണ്ട ഓന്ക്ക് ഈ ഒരു ഫോണ് ഈ ഒരു റൂം ആ ഒരു ബെഡ് ആ ഒരു തലയണ ആ ഒരു ലെവലിൽ ഇങ്ങനെ പോവ
അത് ശരിയാണ് അവർ അങ്ങനെ തന്നെയാണ് അവർക്കെയ് പുറം ലോകായിട്ട് ഞാൻ പറഞ്ഞില്ലെ പൊറം ലോകായിട്ട് ഒരു ബന്ധ ത്തിന് ഓല്ക്ക് താല്പര്യം ഉണ്ടാവൂല ഏഹ് ഓലെ ഫ്രണ്ട്സളായിറ്റെന്നെള്ള കമ്മ്യൂണിക്കേഷൻ ഓൽക്ക് കുറവായിരിക്കാരം ഞമ്മളോട് പുറത്ത് പോട്ടെ ഓലെ ഓലെ ഓലെ പ്രായക്കാരോടും കൂടി ഓല് സംസാരിക്കൂലെയ് അത് അതിനും കൂടി ഓൽക്ക് മടിയാണ് കാരണം ആ സമയം പോകല്ലെ വർത്താനം പറ അതാണ് കമ്മൂണിക്കേഷൻ ഇണ്ടാവുമ്പോ പിന്നെ ഈ ഫോൺ എടുക്കാൻ ഓൽക്ക് സമയം സമയം കിട്ട്ണില്ലല്ലോ അയിനും കൂടി ഓൽക്ക് താല്പര്യം ഇല്ല അങ്ങനെ ഒരു അവസ്ഥയിക്കാരം
ഇപ്പോ ഞമ്മക്കൊന്നും ഒരു ഫ്രണ്ട്സാൾക്ക് വിളിക്കാ നമ്മക്ക് നമ്മളെ ആവശ്യള്ളോർക്ക് ഫോൺ ചെയ്യാനോ ഒന്നും ഫോണ് കിട്ടൂല പിന്നെ ഞമ്മക്ക് ആരേലും ഫോണ് വിളിച്ചാ ഓല് ഫോണ് കട്ട് ആക്കാണ് കാരണം ഞമ്മക്ക് ആരേലും വിളിച്ച് കഴിഞ്ഞാ വെച്ചീലെങ്കിലോ അപ്പോ അത് അത്രയും സമയം ഓൽക്ക് പോവല്ലെ ആ ഒരു വേദന അപ്പോ ഫോണ് കട്ടാക്ക ഒരാള് വിളിച്ച എന്തങ്ങ്ട്ട് സംഭവിച്ചാലും ഞമ്മള് അറിയിണില്ല ഞമ്മളെ കുടുംബത്തില് കാരണം നമ്മക്ക് ഫോണ് എടുക്കാൻ നമ്മക്ക് തരണ്ടെ ഫോണ് ആരെങ്കിലും വിളിക്ക്ണ സൗണ്ട് കേട്ട് ഓടി ചെല്ലുമ്പോ ഇപ്പോ ഫോണ് സൈലന്റ് ആക്കിയിട്ടാ ഇപ്പൊ കളി അപ്പൊ അത്‌ അടിക്ക്ണത് കേക്കാണ്ടിരിക്കാൻ വേണ്ടീട്ട്
അതാണ് ഞാൻ പറഞ്ഞില്ലെ ആ ഞാനേയ് നമ്പർ ഏതായാലും സെന്റ് ചെയ്തെരാം ആദ്യം വിളിച്ചിട്ട് കാര്യം പറയാ അപ്പോ ഓല് പറയും എന്നാ ചെല്ലെണ്ടത് എന്നുള്ളത് ഓല്‌ പറയും ആ ഡേയ്റ്റും കാര്യം ടൈമൊക്കെ ഓല് തരും ആ സമയത്ത് ചെന്നിട്ട് ശരിയാവും ശരിയാവുട്ടോ പേടിക്കണ്ട ഇതിന് നല്ല മാറ്റം വരും ഞാൻ
പോണ്ടീരാ ചെയ്യാ അതോ ആഴ്ച്ച രണ്ടാഴ്ച കൂടുമ്പോ അങ്ങനെയൊക്കെയാണോന്നാവല്ലേ പോവേണ്ടി വര
അത് ഒരു മാ ഒരു മാസത്തില് മൂന്ന് പ്രാവശ്യാണ് നമ്മക്ക് ചേ തെരാ നമ്മൾ പോണ്ടി വെരാ
അപ്പം ആഴ്ചയിൽ ആഴ്ചയിലാണ് അപ്പം സംഭവം തോന്ന്ണ് അല്ലേ അല്ല പതിനഞ്ച് ദീസം പതിനഞ്ച് ദീസം ഇല്ല ആഹ് ഒര് ലെവൽല് ഉം പത്തീസം കൂടുംബളാവും ഫീസൊക്കെ എങ്ങനെന്നാവോ വെല്ല്യ സംഖ്യ ഒക്കെ ഇണ്ടോ അതോ ചെറുമാരി മട്ടത്തിലെന്നെള്ളൂ
ഫീസ് അഞ്ഞൂറ് രൂപേണ് ട്ടോ ഉം
ആഹ്
ഓല് വിളിക്കും പിന്നെ ഇങ്ങനെ ഇന്ന ദിവസം ഇന്ന ടൈമില് വെരാ അത്‌ ഒരു ഷെഡ്യൂൾ ടൈമാണ് അപ്പൊ ആഹ് ഒരുപാട് കുട്ടികൾക്ക് ട്രീറ്റ്മെന്റ് ഇട്ക്ക്ണതല്ലേ അപ്പൊ ഓല് വിളിക്കും ഞമ്മളെ സമയാ
ത്തീസം കിട്ട്യാമതി കാരണം ഇഞ്ഞി പിന്നെ ഇച്ച് സ്കൂള്ചെല്ലുമ്പോ ചെക്കമ്മാര് എന്തെയ് ലീവ് അത് ഇത് ന്നൊക്കെ ചോയ്ക്കുമ്പോ ടീച്ചർമാരൊക്കെ ചോയ്ക്കുമ്പോളെയ് അപ്പൊ ഓല് ക്കും തന്നെ ഓല്ക്കൊര് പോരാത്തരല്ലെ ഇപ്പൊ ഇത്രീം വെൽതായിട്ട് ഇങ്ങനൊക്കെ കൊണ്ടോവ ഇപ്പൊ സ്കൂൾലൊക്കെണ്ട് ഈ സംഭവം പക്ഷെ നമ്മക്ക് ടീ ടീച്ചർമ്മാരോട് പറയാനൊര് ഇതാണ് ഇത്രീം വെല്ല്യ കുട്ട്യേളായിട്ട് ഇങ്ങന തല ഇല്ലാണ്ടെ കാട്ടിക്കൂട്ടാണ് പഠിക്ക്ണില്ലാന്നൊക്കെ പറയുമ്പോ നമ്മക്കൊര് ഇതാണ് അതോണ്ട് പിന്നെ ഞാനങ്ങനെ പറയാതെ ഇങ്ങനെ കയ്ച്ചൂട്ട്ണത് ഞമ്മക്ക് പിന്നെ സ്വകാര്യായിട്ടണ്ട് കാണിച്ചാല്
ശരിയാണ് ഇപ്പൊ ആരോടൊന്നും പറയണ്ട ഈ കുട്ടിനോടും ഇപ്പൊന്നും പറയണ്ട ആഹ് ആദ്യങ്ങള് വിളിച്ച് ആഹ്
ആഹ് ഒന്ന് സംസാരിച്ച്ട്ട് മൂപ്പര് പറയ്ണത് ഓല് ഡേയ്റ്റ് തെര്മ്പോ നമ്മക്ക് അയ്നൻസരിച്ച് അപ്പൊ നമ്മക്കൊര് എന്താണ് വർക്കിംഗ് ഡേയ്സ് അല്ലാത്തീസം സ്കൂളില്ലാത്തീസങ്ങൾല് ഒന്ന് സെറ്റാക്കി ഇട്ട്ങ്ങാണ്ട് കൊണ്ടാവാൻ നോക്കാ അതാ നല്ലത്
അങ്ങനെ ചെയ്താ മതി ഞാനേതായാലും നമ്പറ് ഇതീക്ക് സെന്റെയ്യാട്ടോ
ഉം ന്നായ്ക്കോട്ടേടീ താങ്ക് യു ട്ടോ ഓക്കെ ഉം ഞാ ഒരുപാട് പ്രതീക്ഷിച്ചേന്നു ഒക്കെ ടീ താങ്ക് യൂ
ആഹ് വെൽക്കം